കേകാവോ
ആഹ് കേക്കാം
ആഹ പറഞ്ഞോ സുഖയാണോ
ആഹ് അങ്ങനെ
എന്തണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയുണ്ടോ -
ഫുഡ്‌ കഴിച്ചോ
ഇല്ല ഇല്ല കഴിച്ചോ
ആഹ ആഹ് ഞാൻ വെളി കഴിക്കാൻ പോവാണ്
ഓ അങ്ങനെ ആ ആ സ്പെഷ്യൽ ആണോ -
കഴിക്കണോ ഓസഡയിന്റെ
ഓ നൈറ്റ് സ്പെഷ്യൽ ആണോ
എേജെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാവില്ല ഉച്ചകത്തെ എന്തേലുമൊക്കെ ഉണ്ടാവും
ആഹ ആഹ ആഹ ആഹ ആഹ
ഇങ്ങനെ എന്തെലും ഉണ്ടാവും
ആ അങ്ങനെ ആ ഇല്ല ഇല്ല പത്ത മണി പത്ത് മണി ആ അതെ
അതെ ഞാൻ പഠിക്ക
എത്രല്ല
ഐട്ടി പഠിക്കുന്ന്
ഏ ഐടിഐ യ്യോ ആ
ഉ എന്തെയുന്നു ഇപ്പോ കൊഴപ്പല്ല
എന്ത ഹെൽപാക്കോയ് ചൊയ്ച്ചെ
ഉം
ഇങ്ങളല്ലേ എൽപാകോ ചോയിച്ച അതെന്താ
ആ തിരിച്ചും കൂടെ വിളിക്കേ
ഏ
തിരിച്ച കൂടെ വിളിക്കാനേ
ആഹ ഇങ്ങൾ ഇങ്ങട്ട് വിളിക്കാനേ
ആ അതെ അതെ
ആ വിളിക്കാം
ഉം ഓക്കെ
ആ ഇങ്ങള് ഐടിയലാ അങ്ങന ആ സ്ഥലന്നും പറയാൻ പറ്റൂല്ല
ഉം എന്തയ്യുന്ന് ആഹ വിളി കഴിഞ്ഞേ ഉള്ളോ ഈ ഇയറ് ഈ വർഷം കഴിഞ്ഞേള്ളു അതോ മുമ്പേ കഴിഞ്ഞ ആണോ
കുറച്ച വർഷം കഴിഞ് റിസൾട്ട് വന്ന് അറുപത്താറ് ശതമാനം മാർക്കിൽ വിജയിച്ചു
ഓ അങ്ങനെ കൺഗ്രാസ്
അതെ ഞാൻ ജയിക്കുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലേനി
ആ ഏതായാലും സ സബ് ഏതായിരുന്നേ
ഞാന് ഹുമാറ്റിസ്
ഉമറ്റീസ് സിമ്പിൾ അല്ലേ
സിമ്പിളാണ് ആ ഇംഗ്ലീഷിലേ
ഓ അങ്ങനെ ഇംഗ്ലീഷ് മീഡിയ
അല്ല ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് അമ്മക്ക് തീരെ പുടുത്തല്ലേ
ഓ അങ്ങനെ ഉ പിന്നെ വീട്ടിലാരെക്കെണ്ട് ഓ അങ്ങണെ ആ
ഐടി ഐൽ എന്താ സഥിതി
ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ
അതെ അ അതായത് ഇന്റീരിയർ മീൻസ് വേടിന്റെ
ആ അതെ വീടിന്റെ പ്ലാന് വരക്കുന്നക്കെ പിന്നെ ഫർണിച്ചറ്
ഓ മറ്റേ മേറ്റേ ഐനെന്താ പറയാ എഞ്ചിനീയറോ
ആ അതെ അതെ
ആ അപ്പൊ വല്യ എൻജി പഠിപ്പല്ലേ
ആഹഅങ്ങനൊന്നുല്ല
ഉ ആ ഇപ്പ വരാ ഇപ്പ വരാ
അങ്ങനൊന്നുല്ല ചെയ്യ ചെയ്യയാണ് ഉ
ഏ
ഞാൻ ഫാഷൻ ഡിസൈനിങ് എടുക്കാനായിട്ട് പോയത് ഐറ്റിയിലേ
ആഹ അപ്പ കിട്ടിയില്ല
അത് ഫുൾായി പോയി നൂറ പേർക്കെ ഉള്ളായിരുന്നു അപ്പൊ പിന്നെ ഇതെടുത്തു
താല്പര്യം ആഹ ഏതാരു സ്ഥലം മതിയല്ലോ
ഉം അതെ എല്ലാം നല്ല ഫീൽഡാ
ഉം് പ്ലസ്വിത്ര മാർക്കണ്ടേനി
ഓ
പ്ലസ് ടുൂവിൽ എത്ര മാർക്ക്ുണ്ടേനി
എപത് എന്നാൽ ഭുചിയന്നല്ലേ
ഏ വരമാ
ഓ ഞാൻ സായത
ഉ മ്മക്ക് ആക്കന്നെ ഉള്ളൂ ആയി അറുപത്താറ്
അത് നല്ല മാർക്കാണല്ലേ
ഏ ഒ മാർക്കന്നെ ആ പറ
ഉ
ആഹ
പള്ളത്താർക്ക ആക്കമ്മ ഫുൊക്ക ഫുഡ് കഴിച്ചുപ്പോ
ഓഹോ വീല്ല ആർക്കെയുണ്ട്
വീട്ടില് ഞാനുണ്ട് ഉമ്മ ഉണ്ട് ഇപ്പ ഇണ്ട് എനിക്ക് രന്റെ ഏട്ടന്മാരുണ്ട്
എല്ലാവസും കാട്ടിരിക്കുന്നോ
ഓ എല്ലരും സുഖ കട്ടിയിരിക്കുന്നു
ഉം അന്വേഷണം പറയണേ ഓ കൊഴപ്പില്ല എന്നാലും കുറച്ച് ഇതൊക്കെയാണ് വൈവവും ഇല്ല ഐടി അല്ലേ ഉള്ളി പോ മാത്രം
അതായത് അല്ല സ്ട്രിക്റ്റ
ആഹ ആണണ്
സടാ അപ്പൊ പ്രേമിച്ചെടുക്കാിട്ടില്ല
ഇല്ല ഗവൺമെന്റ്ല്ലേ അതിന്റെത് അതുകൊണ്ട് അതിന്റെ കുറച്ച് ഇതൊക്കെയാണ്
ഉ നഞമ്മള ഇവിടെ ഒരു കോളേജ് ഉണ്ട് അവിടെന്താ വെച്ചാല് പ്രേമിച്ചിനെ കണ്ടാപ്പോ ഡിസ്മിസ് ചെയ്യും
ആണോ
ആഹ ആണും പണ്ണും പ്രേമി പ്രേമാണും അപ്പായ അപ്രസ്മിസ് ചെയ്യ പോലെ
ഇവിടെ പിന്നെ വമൺസ് ആയണ്ട ആ വിഷയ ഇല്ല
ഏ ആ അങ്ങനെ
വുമൻസ് കോളേജ ആണത്
അങ്ങനത്തെ പോല ഇപ്പൊ പേടിച്ചേന്ന്റെ
ഉം
ഏർ അതുകൊണ്ട് ആ കോളേജില ആും പോവല
എവിടെ
ഞാൻാല്ല ഇനിക്കാ കോളേജിൽ കിട്ടീന കാര്യമായിട്ട് പോണ അതിനക്കെ എന്നിട്ട് പോഓലെ അ അമ്മച്ച പിന്നെ ആട്ട് പോണോ
ഞാൻ പോയില്ല നീ വേറെത കോളേജ് കിട്ടണ കാത്തക്കാം
ഉം നീ നെക്സ്റ്റ് പ്ലൻ എന്താ കോളേജിൽ പോവാനാണോ അതോ വേറെ വല്ല
ആ കോളേജ് ന്നെ ഡിഗ്രി
ആ ആ ഇപ്പൊ ഫോർ ഇയർ അല്ലേ
എടുക്കണം ത്രീയർ ഞാനയിനാ കേറിനെ കൊറിയർന്നാ വരുന്നേ ഉം മൂന്നിയറ്
ആ ആ ആ ആ
അയിനാ വരനെ
ഓ അങ്ങനെ ഉം പിന്നെ എന്താണ് വിശേഷം
നല്ല വിശേഷം ആടെ മയണ്ടോ
ആഹ വൈകിട്ട് നല്ല മഴയായിരുന്നു
ഏഹ് ഇവിടെ മയം തന്നെയില്ല ഇവിടെമ് ഇവിടെ മഴഇല്ലാലോ
ഇല്ല ല്ലാ
മഴ ന്ന് പറഞ്ഞ സാദനം ഇവിടെ ഇല്ല വൈയിലാ അ അടുത്ത മാസൊക്കെ പെയ്യായിരിക്കും
ഓ ഓ
നാളപ്പോ മുഹറം ഒമ്പത് അല്ലേ
ആ അങ്ങനെ
മുഹറം പറഞ്ഞ എന്തറിയോ
ഏഹ്
മോഹറം പറഞ്ഞാൽ
ആഹ്
എന്താ
അറിയില്ല ക്ഷെ ഞങ്ങൾക് അവധിണ്ട്
അവധിയോ
ആ കോളേജിൽ
പൊതുവതിയ
അതെ വെള്ളിയാഴ്ച
നാളെ വെള്ളിയാല്ലലോ നാളെ വ്യാഴല്ലേ
ആ വെള്ളിയായിച്ച നാളെ ആയിരുന്നു ക്ഷെ ഞങ്ങക്ക് മാറ്റി വെള്ളിയാക്കി
ആ നളെ മുഹ്‌റം ഒമ്പത് പത്ത് വെള്ളിയാഴ്ച്ച
ആ
പത്തു വെള്ളി അപ്പൊ നിങ്ങക്ക് നാളെ കോളേജില്ല
ഉണ്ട് ശനിയായി വെള്ളിയാഴ്ച ഇല്ല
ഏ വെള്ളിയാഴ്ചല്ല
ഇല്ല അവധിയ ക്ഷെ ശനിയാഴ്ച ഇണ്ട് അതിന്റെ മേൽ ഓ
എഹ് എപ്പളാ എപ്പളാ അത് രാവിലെ എപ്പളാ
പത്ത് മണി
രാവിലെ പത്തണിക്ക് തുടങ്ങും എ അയിശേരി
ഉം
പിന്നെ എപ്പളാ കയ്യാ നാലണിയോ
അഞ്ചു മണി
അഞ്ജണിക്കായ്യാ
ഓ
ഇവിടെ രണ്ട് മൂന്നു കോളേജില് കിട്ടീണ് അപോ പോണ പോണ്ടേന്ന് ഇങ്ങനെ അന്വേഷിചോക്കട്ടെ കോളേജിനെ പറ്റി
നല്ലതാണെങ്കിൽ പോ കുഴപ്പില്ല
ഉ ഞാൻ അന്വേഷിച് നോക്കട്ടെ നല്ലതാണെങ്കി പോവും ഇല്ലെങ്കി പോവൂല
ആ ഉ വേടെ പോയിസൊക്കെ ഉണ്ടല്ലോ
ആ
ഉം
അയിന് ആ സ്പോർട്സ് കോൂട്ട മുൂക്കണോന്നണ്ടണ്ട്
ആണോ
ഞാൻ്പോർട്സ് കോട്ടടെ നോക്കനെ
ഓ അങ്ങനെ
പോ്പട്സ കിട്ടോ
ആ ആ പിന്നെ എന്താണ് ഇക്കാമാരൊക്കെ എന്ത് ചെയ്യന്ന്
എചണ
ഇക്കാമാരൊക്കെ എന്ത് ചെയ്യന്ന്
കക്കമാര് ഒരാള് ഹോട്ടൽ മാനേജ്മെന്റ് ഒരാള് മറ്റേ നമ്മളെ ബസ്സിന്റെ അതത് വിമാനം പർത്താനേ
ആ ആ ആ
അവർസണ്ടക്ക
ഉ ഉ ഹോട്ടൽ മാനേജ്മെന്റ് നല്ല ഫീൽഡല്ലേ
ആ അല്ല വണ്ടാ
ഉം
എനിക്ക് കേയറിയനെ
കേറയോ ഉള്ള അതോ
പഠിത്തം കഴിഞ്ഞഞ്
ഓഓ ജോലി ആയോ
ആഹ ജോലിയായി
ഉം എവിടെ ഇപ്പ നാട്ടില പുൊറത്താ
നാടിലിന്റെറെ
ഉം ഉം
അതെ
ഉ
ആ നാട്ടിൽ ഉണ്ട് ഇവിടെ
ആ
നാട്ടില ഇണ്ട്ന്ന് പറയാ
ഉ പൊറത്ത് പോവാൻ വലിയ പ്ലാനൊക്കെുണ്ടോ
ഏ
പുറത്തൻ പ്ലാനൊക്കെയ ഉണ്ടാ
പറത്ത പോന്ന നമുക്ക് പ്ലാാന്ണ്ട്
ഉം
കുറച്ച കൂ പോകണം പറഞ്ഞിക്ക
ആ ഉ പിന്നെ പുറത്തു വന്നട്ട് ചറിനെ ഇവിടത്തെ കാാട്ടിനെയും
ആ അതാ ഒന്ന് പറഞ്ഞ പുത്തുട്ടേ
ഉം
ഉം പറ കിട്ടട്ട കൂടുതൽ കിട്ടുവല്ലോ
മ
ഉ
ആ പോയി ഫുഡ് കഴിക്കി ഞാൻ വിളിക്കാം
ആഹ ഓക്കെ ഓക്കേ